ആഹ് വെറുതെ ഇരിക്കണ്
വെറുതെ ഇരിക്കേ എന്താ പരിപാടി?
ഒന്നൂല്ല വെറുതെ ചുമ്മാ കൂടിയാലോ ഒന്ന്.
കൂടാ
അതാ നല്ലത് തോന്നുന്നു, ഡിപറേഷൻ
ഡിപ്രേഷനാണ്.
ആഹ്
ഇപ്പൊ സമയം പയിനൊന്ന് മണി ആയി
ബ്ലാക്കില് വാങ്ങാൻ കിട്ടോ നോക്ക്.
അങ്ങനെയാണ് ല്ലേ.
ഉം ഉം
എന്താണ് പോർച്ചുഗലിന്റെ കളീന്റെ അവസ്ഥ എന്താണ്?
എന്തായി അവസ്ഥ ആഹ് പറയാനൊന്നുല്ല അവര് യാലും വാങ്ങന്നെ. വേറെ വഴി ഇല്ല.
തോറ്റിട്ടില്ല അതു വേറെ വിഷയം
റ്റിട്ടില്ല സമനില തന്നെ പക്ഷേ കൊള ആഹ് കൊളംബിയ നല്ല കളിക്കാരന്നെ, പക്ഷെ അവര്ടെ കൂടെ നമ്മള് പലത് ക്രിസ്ത്യാനോ എറങ്ങി ക്രിസ്ത്യാനോ കെയിം ബാക്ക് കെയിം ബാക്കെന്ന് പറഞ്ഞിട്ട്.
അത് അതൊരു മോശോ ആയീലേ അതെ അതെ അതെ നിക്ക്ട്ടാ ഒറ്റ മിനിറ്റ് നീ അങ്ങട് കൊറച്ച് മാറി നിക്ക് ഏട്ടനോട് പറയട്ടെ. ഏ ഒരു മിനിറ്റ് അതെ നമ്മ സംസാരിക്കണം ഏയ് എന്താ പ്ലാന് പറയ് ഇനി എന്താ പ്ലാന് ഹലോ
ആ
ആ അപ്പൊ അങ്ങനെയാണ് പ കാര്യം അല്ലെ ഒരു മിലിട്ടറി ഉണ്ട്. മിലിട്ടറി മേടിക്കാ ഗ്രാൻഡ് ഹോട്ടലി പോവാ നല്ല റാവൂത്തർ ബിരിയാണി കി അൽഫാം കിട്ടും. ഓ ശരി അങ്ങനെയാണെങ്കി എപ്പഴാണ് ഓക്കെ റെഡി റെഡി പൂവാം. ഞാൻ റെഡി ഞാൻ റെഡി. ഓക്കെ നമ്മള് ആക്ഷേ അയ്യോ.
അന്ത്ര
ആ നമ്മളെ തേക്ണ്.
ഏ ആ ആ പർടാ
ഗ്രാൻഡ് ഹോട്ടലിലെ
ആ
നല്ല ഫുഡ്ഡുണ്ട്.
വ പോവാണെങ്കി പോവാ ഒ റ്റ മൈൻ്റ് ഒറ്റമൈൻ്റ്.
ഒറ്റാ മൈന്റ്. ഗ്രാൻഡ് ഹോട്ടലില് ഫുഡ് കഴിക്കാൻ പോവാ.
ഉം
എന്താ അറിയണേ
ഞാൻ റെഡി.
റെഡിയ്ല്ലേ
എന്റേല് എഴുന്നൂറ് എന്റേല് എഴു
എഴുന്നൂറ്ണ്ടോ
ഉവ്വ
ഓ അപ്പ സീന് പ്പൊ പേടിക്കാനേല്ല എഴുന്നൂറ്ണ്ടല്ലോ
ഉം ഉം വെച്ച് തേങ്ങന മഡ്ഡ
എഴുന്നൂറ് കൊഴപ്പൂല അപ്പൊ നമ്മള് പോയി ഓരോ ബിരിയാണി കഴിക്കണു
അതൊക്കറെഡി
ക്കുണു ബാറി പോണു ഒന്ന് അടിക്ക്ണു പന്ത്രണ്ട്മണി ആയിട്ട്ല്ലല്ലോ ഒരു മിനിറ്റ് ട്ടാ പറയട്ടെ ആ ഒറ്റ മിനിറ്റ് ഇൻസ്റ്റാഗ്രാമിനകത്ത് അതൊക്ക മാറ്റി ഫോട്ടോക്ക പ്പ ബാറി പോണന്ന്ണ്ടെങ്കില് അല്ല പോണംന്ന്ണ്ടെങ്കിൽ ഇണ്ടെങ്കി നേരത്തെ പോയ അതൊന്നും നിക്കറിയില്ല ട്വന്റി പേഴ്സ്ന്റെജ് ഓഫർണ്ട് ഇല്ല എന്താ കട്ടീയ്ത്
ഏയ്‌
അങ്ങനെയാണ് അപ്പൊ സംഭവല്ലേ?
ഉം ഉം
ഈ സാനം കഴിക്ക്ന്നെ നിർത്തിക്കോളി
പോണ്ടെ
പോണം പോണം പോണം പോണം
എപ്പൊ?
അപ്പൊ അങ്ങനെയണപ്പൊ കാര്യം. ഇല്ലേ
ആന്ന് അ അയാളെപ്പാ പോന്ന്
അയാള് പോണൊന്നും ഇല്ല നമ്മളെല്ലാരും മൂന്നു പേരും ഒരുമിച്ചേ പോണുള്ളൂ
നമ്മക്ക് പോണ്ടേ മറ്റെവടെക്ക്
പോണം പോണം പോ മറ്റവടക്ക് പോണം അയിന്റെ എടക്ക് പോയി ഫുഡൊക്കയിച്ച് എൻജോയ് ചെയ്യാ
ആറാറരക്ക് പോണ്ടേ?
ആറരക്ക് പോണം പക്ഷേ എന്താണ് പറയാനുള്ളത്? കളിനെ കുറിച്ച് എന്താ പറയാനുള്ള്?
കളിനെ കുറിച്ച് എന്ത്യേ വിച്ചിയെ കളി കളിച്ചു നമ്മള്
ഉം ന്നാ ഒക്കെ വേറെ
വേറെ ന്ത് ആഹാ അവര് ഹ അർജന്റീക്കാര് ബ്രസീല്കാര് ഊക്ക്യെന് നമ്മള് വാങ്ങണം. വേറവഴിയില്ല.
വേറെ വഴിയില്ല വാങ്ങെന്നെ ചെയ്യണം.
ഇല് ഒര്ത്താണെങ്കി ഒര്ത്തൻ നല്ല കളി കളിച്ചു ഗോളടിച്ച് ബ്രസീല് വി വിനീഷ്യസും ആഹ് ബ്രസീല് വിനീഷ്യസും അർജെന്റീനെയ്ല് മെസ്സിയും ഒക്ക നല്ല ദെങ്ങ് ദെങ്ങിണ്ട് അതെ പക്ഷേ ഇബടെ ഇബടെ നമ്മടവടെ
ഹ
സത്തിയം, എന്ത്ട്ടാ പറയാൻ?
മ്മള്പ്പെന്താ ചെയ്യാ?
മ്മളെന്താ ചെയ്യ പ്പ നമ്മള് മ്മള് ഒരു ഡിപറേഷൻ മാറ്റാൻ വേണ്ടി അ
അങ്ങനെ പറയണ്ട അങ്ങനാ പറയണ്ട അമ്മളെയ് അങ്ങനെ പർഞ്ഞതെങ്കിട്ട് പോവും
തെങ്ക്യും
അതെ ഇപ്പ മ്മളെ
ആഹ്
അമ്മള് എന്നിട്ട് നമ്മളിപ്പോ എന്തായാലും ഇപ്പ രണ്ടുപേരും പോർച്ചുഗലാണ്
അതെ അതെ അതെ.
അതെല്ലേ
അതെ.
ഇപ്പ എന്തായാലും ഈ അവസ്‌ത്തേല് എത്തി
വാട് കേക്കുവോ
എന്താണ്
വാട് കേക്ക് കേക്കുവൊന്ന്.
വാട് എന്ന് പറഞ്ഞാ ആര്
ആഹ് വാട് കൂവാട്
ഏയ് അതൊന്നും പ്രശ്നമില്ല. ഇജ്ജ് ഞാൻ പറയട്ടെ
ആഹ്
ഇപ്പ അമ്മ എന്തായാലും ഇങ്ങനെ ആയി
മ്‌ഹ്
ഇത്രത്തോളം ആയി
അതെ
നമ്മള് വേൾഡ് കപ്പ് അടിച്ചിട്ടേ പോവൊള്ളൂ
അതൊക്കെ അത്രയ്ക്കെ ഒള്ളു
ഇതൊക്കെ ഇത്രല്ലേ ഉള്ളു
ശെരി ഇന്റെ ആള് ഇഹ് എന്താണ് എന്തെയ്യണ് നീയെക്ക
അതെന്തെയ്യണ്. ഞാൻ ദാ ആഹ് കമ്പനി പോണ് ഇജ്ജോ?
നീ എന്ത് കമ്പനിയാണ്
ഞാൻ എന്താ ബെഡ് കമ്പനിലാ പോവാ
ബെഡ് കമ്പിനിയിലാ
ആ മാട്രസ് കമ്പനിൽ പോവാണ്
ആഹ് ഓക്കേ ഓക്കേ ഓക്കേ ഓക്കെ
ഇജെന്തിയാ?
ഞാന് മറ്റേ ഡിസൈനിങ് ഇല്ലേ ഗ്രാഫിക് ഡിസൈനിങ്
ആഹ് അതെ അതെ അതെ
ചെയ്തോണ്ടിക്കാ
ഓഹ് അത് അയിന് നല്ല സ്കോപ്പാണല്ലോ?
അതെ അതെ അത് ഇമ്മളവിടൊന്നും സ്കോപ്പില്ലെടാ
എ ഇജ്ജ് ഏതാ സ്ഥലം?
ഞ് ഞാനാ?
ആഹ് ആഹ്
സ്കോപ്പില്ല
ഇജ്ജ് ഏതാ സ്ഥലംന്ന്
എടാ സ്കോപ്പ് ഇല്ലാന്ന് ഞമ്മളവിടെ സ്‌കോപ്പില്ല, ഇജ്ജെവിടെ സ്ഥലം? ഇജ്ജ് ഏഹ് മറ്റേ ഇജ്ജ് എന്താ വർക്ക് ചെയ്യണെ?
ഞാൻ അതെല്ലാ പറഞ്ഞ് ഞാൻ മാട്രസ് കമ്പനിയിലാണ്ന്ന്.
മാട്രസ് കമ്പനിയാല്ലേ?
ആഹ്
ഓക്കെ എത്രയ്ണ്ട് ഡെയ്ലി?
ഏഹ് ഡെയ്ലി എനിക്കൊരൂ അഞ്ഞൂറ്റമ്പത് കിട്ടും.
അങ്ങനെയാണ് ല്ലേ?
അതെ അതെ.
ഇവടെ നമ്മള് സിക്സ് തൗസൻഡ് കിട്ട്ണ്ട്.
സിക്സ് തൗസന്റോ ആ പോ ഏഹ് മന്ത്ലിയാണാ?
ആഹ് ട്രെയിനിങ്ങായതോണ്ട്.
ട്രെയ്നിങ്ങായതോണ്ട് മന്ത്ലി സിക്സ് തൗസന്റ്. വോ ടു വീക്ക് സിക്സ് തൗസന്റാ? യാട്
ട്രെയിനിങ്ങായതോണ്ടാൺ ടു വീക്ക് സിക്സ് സി ക്സ് തൗസന്റ് പറയുമ്പോ വൺ മന്ത് വൺ മന്ത് ആ അതെല്ലെ ഇണ്ടാവൊള്ളു അതെല്ലെ ഇണ്ടാവൊള്ളൂ.
പിന്നെ ഇതില് കൊഴ‌പ്പൂല്ല ഡിസൈനിയ്യല് പിന്നെ ബി ഇ എസ് ഇ എസ് ഐ പി എഫ്. പ്പൊന്നുംഇല്ലാത്തോണ്ട് പിന്നെ കൊഴപ്പല്ലല്ലോ
അതെ യതെ യതെ അത് കൊഴപ്പൊന്നുല്ല. ചെന്നാ ലെന്താണ്? എന്ന് പറയണ്ച്ചാ നമ്മള് വെറുതെ വർക്കും ചീതിട്ടിങ്ങെനിയിരിക്കും വെറുതെ ബോറടിയാണ്.
നാമ്പ്രശ്ട്ടാ ഇജ്ജ്ല്ലേ ഇജ്ജ് നല്ല ക്രിയേ ഇജ്ജോന്ന് പഠിച്ചെടുക്ക്‌ വല്ല യൂറ്റൂബ് കാര്യങ്ങളെല്ലാം ഇത് എല്ലാം ഒന്ന് പഠിച്ചെടുത്തെഴിഞ്ഞാല് പിന്നെ ഇജ്ജ് പറയ്ണ വെലയാണവടെ ഇജെന്താ പറയണ് അവടെ ഏത് ഏതെങ്കിലൊരു കമ്പ്നിക്ക് ലോകോ വാണെന്നുണ്ടേല് ഇജ്ജ് ഇ ഇജാണ് ണ്ടാക്കി കൊടുക്കണന്ന്ണ്ട്ലെ? ഇജ് പറയ്ണ വെലയാണവടെ ആ
നമ്മള് ഒരൂ ബ്രാൻഡ് തൊടങ്ങ്ണ്ട്.
ങ്ങളൊരു പേ ബ്രാൻന്റ് തൊടങ്ങ്ണ്ടെങ്കി ങ്ങളന്നൊരു ങ്ങളെന്നൊരു ലോകോ ണ്ടാക്കണംന്ന് വെ ലില് വേറാരേലും ഒരു ബ്രാൻന്റ് തൊഡങ്ണ്ട്. ങ്ങൾടെട്ത്താണ് ആദ്യം വന്നത് വന്ന്ണ്ടെങ്കില് ങ്ങളാണ് ലോ വുണ്ടാക്കണംന്ന് വെച്ചാ ങ്ങണ്ടാകണതയാൾക്ക് ഇഷ്ടപ്പെട്ടെങ്കില് ങ്ങള് രണ്ട് മാ രണ്ട് ആഴ്ചോണ്ട് ണ്ടാക് ആറാ റുപ്യ നിങ്ങളാ ഒരൊറ്റ ലോഗോയ്ക്ക് ആറാ റുപ്യന്ന് പറഞ്ഞെഴിഞ്ഞാ അവരത് സമ്മയിക്കും അതാണവടെ റേറ്റ് അതാണവടെ മാസ്.
ലേയ് നമ്മളെയ് നമ്മളെയ് പ്പൊ തൊടങ്ങിട്ട് തുള്ളൂ മൻസ്സിലായാ കാര്യനിക്ക്‌ മനസ്സിലായാ മളെയിപ്പോ തൊടങ്ങിട്ടൊള്ളൂ
നിങ്ങള കനന്ന് പൊറത്ത്ന്നാരേലും വന്ന് നിങ്ങള്ട്ത്ത് ഏ
ആ പൊറത്ത്ന്ന് ആ അങ്ങനാണ്. ഇല്ല പൊറത്ത്ന്ന് വരാണ്ന്ന് ണ്ടെങ്കിൽ പൊറത്ത്ന്ന് വരാണ് ന്ന്ണ്ടെങ്കിൽല് നമ്മൾനമ്മൾ നമ്മള നുസരിചംസാരി അക്കലോ
നാ അതൊക്കെ അത്രേയുള്ളൂ നിൻ നിൻൻങ്ങള് രണ്ടാഴ്ച കൊണ്ട് ഉണ്ടാക്കണത് ഒരെറ്റ ദിവസം കൊണ്ട് ഇണ്ടാക്കാന്ന ഞാൻ പറയണേ